ഹലോ ആഹ കേൾക്കണില്ലെ
ആഹ കേൾക്കാം കേൾക്കാം
പിന്നെ എന്തൊക്കെ വിശേഷം
വിശേഷം എനിക്ക് പനിയായിരുന്നു വിശേഷം ആ ആ എനിക്ക് മാറി മാറീട്ടില്ല ആ് ആ ഒരു വ്യാഴാഴ്ച ഉച്ചയായപ്പം തുടങ്ങിയ പനിയ പിന്നങ്ങ് പെട്ടുപോയി രണ്ടു വ്സം കാഴ്ച്ചില്ല ഞാൻ നമ്മള് ഡോക്ടറെ എടുത്ത് പോയാലും കിട്ടുന്ന ആദ്യത്തെ മരുന്ന് പാരസെറ്റാമോള് കപ്പ്സിറപ്പ് പിന്നെ അലർജി ഉണ്ടെങ്കി മ്പോല അങ്ങനെ അത് കഴിച്ചു ഞാൻ കഴിച്ചു ഉം ആ നി നമ്മള ഡോക്ടർ അല്ല അവര് ചെന്നാലേ ഇതൊക്കെ തരത്തുള്ളൂ. പിന്നെ നമ്മള് അവര് പറയാ ആവി പിടിക്കു നമ്മളെ കൊണ്ട് അത് പറ്റത്തില്ല. ആവി ഒന്നും പിടിക്കാൻ പയ്യ. പിന്നെ മൂക്കില് ഒഴിക്കണ മരുന്ന് തരും. ആണെങ്കില് എന്നക്കെ നമുക്ക് അറിയാം. പിന്നെ ചുക്ക്കാപ്പീഇട്ട് കുടിക്കുക. ഇതൊക്കെ ഒള്ളു. ആ പിന്നെ റസ്റ്റ് എടുക്ക. ഇതൊക്കെ ചെയ്തു. ചെയ്തു കഴിഞ്ഞപ്പോ ഇന്നാണ് ഒന്ന് ലെവലായത്. അപ്പൊ അത് കാരണം ഉം ഇപ്പോഴത്തെ പനി എല്ലാവർക്കും ഉണ്ട് ഇത് വൈറൽ ഫീവർ പോലെ നമ്മു ഇങ്ങനെ വന്നു പോവുന്നുള്ളു. പക്ഷേ ആ ശർദില് ചേലോർക് ശർദ്ദി വരുന്നുണ്ടന്ന് പറയുന്നു.
ഛർദിക്ക് അങ്ങനെ വരന്നെ എന്നാല് ഛർദിക്കോ അത് ഇല്ല്യ.
ആഹ് പിന്നെ ചിലർക്ക് വയറിളക്കം. അത് ഒരു വല്ലാത്ത, ആഹ് ആ ചിലർക്ക് അങ്ങനെ വരുന്നന്ന് പറയുന്നു.
ആ ഞാനിപ്പോന്നിട്ട് രണ്ട് പ്രാവശ്യം ആദ്യം ഒന്ന് കാണിച്ചു ഡോക്ടറെ എന്നിട്ട് പിന്നെ കവല്ല അപ്പൊ പിന്നിം ഡോക്ടർ പറഞ്ഞു, മഞ്ഞിട്ടീട്ടുണ്ടോന്ന്ള്ളത് ടെസ്റ്റ് ചെയ്യണം. എ അപ്പൊ ഞാന് ടെസ്റ്റ് ചെയ്യാന് ഇങ്ങട്ട് പോന്ന് ഞൻ പോന്നപ്പോ എനിക്ക് പി ഈ ദിവസൊക്കെ അത് കുറവ് തോന്നില്ല, അപ്പൊ പിന്നേം പോയി ഞാൻ. അപ്പൊ പോയപ്പോ പിന്നെ അവര് പറഞ്ഞു എന്റെ മൂത്രം നോക്കട്ടെന്ന് പറഞ് കാണിച്ചു അവര് ടെപ്പ തന്ന് എടുത്ത് കൊടുത്തപ്പോ നല്ല തെളിയിണ്ട് കയിഞ്ഞ മൂത്രം ഒരു മഞ്ഞപിതോംല്ല്യ വെറുതെ ഇങ്ങ ടെസ്റ്റിതാ ആ പൈ കളയണ്ടാന്ന് ഏ ഏ
ആ അല്ലോരു കാര്യോണ്ട്. നമ്മുക്കെ ന്നാ അവരിപ്പോ അങ്ങനെ ഒള്ളപ്പോ പറയു ഇപ്പോഴക്കെ ഈ ഈ ഒരു മഴ സമയത്ത് ഇതൊക്കെ പകരാനുള്ള ഒത്തിരി സാധ്യതകളോണ്ട്. പനി പനീന്ന് പറയുന്ന ഈ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു പനി ഒരു മഴ വന്നു കഴിഞ്ഞാ പിന്നെ പനീം കൊണ്ട് മനുഷ്യ ർക്ക് ആശുപത്രി ഇങ്ങന നെറഞ്ഞു നിക്കും. പിന്നെ കൊറച്ചൊക്കെ നമ്മൾ ഈ പറയണ പോലെ ഉം കൊറച്ച് ഈ ചുക്ക് കാപ്പി രാവി ലൊക്കെ ഇച്ചിരി ചുക്ക് കാപ്പി കുടിക്കുന്നാ നല്ല ആ പനി വന്നതാ ഇല്ലയോ പനി അങ്ങന
കഴിഞ്ഞ പ്രാവശ്യം പനി വന്ന്, പനി വന്നിട്ട് പിന്നെ ഒരു കുടിയിരിക്കൽ ഇണ്ടായിരുന്നു ഇവിടെ കുട്ടൂസൻ ഉണ്ടായിരുന്നു പോ
എന്തോ?
ഒരു കുടി ഏഹ് വീടിന് ത താമസം കുട്ടൂസ് ഒണ്ടായിരുന്നു. അവിടക്കൊക്കെ എന്താ പറയാന്ന് അറിയിലട്ടാ.
ഞങ്ങക് ഇവിടെ പര വാസ്തോലിന്ന് പറയും, പരമാറ്റം എന്ന് പറയും. ഉം
ഉം അപ്പൊ
ആഹ് ആ
അത് ഇവിടെ അത് ക ശ പിൻക്കതിന് ഞാൻ രാവിലെ കയിഞ്ഞ് വന്ന് പിന്നൊക്കെ അത് പോയപ്പൊത്തിന് പിന്നെ ഭയങ്കര പണി അങ്ങനെ ഞാൻ എന്ത്‌ യ്തു രണ്ടീസം പനിച്ച് കാണിച്ച് ഡോക്ടറെ കാണിചിട്ടൊന്നും മാർണില്ല. പനിക്ക് എപ്പോളും പനി ല്ല രാത്രി പനി അങ്ങനെ ലാസ്റ്റ് കാണി ഇണ്ട് പിന്നിം ഞാൻ പോയി കാണിച്ചപ്പോ അവരറഞ് ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യണന്ന്റഞ് അങ്ങനെ നോക്കിയപ്പോ ഇതിന്റെ അളവ് പറ്റ കുറവാണ്, ബ്ലഡിന്റെ, അപ്പൊ അവര് പറഞ്, ആ ടെങ്കിപ്പനി ഉണ്ടോന്നോ നോക്കാ അത് നോക്കിയപ്പോ ടെങ്കിപ്പനിയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടോയിട്ട് അഡ്മിറ്റ് ആയി. ആ ഹോസ്പിറ്റൽ കൊണ്ടയി അഡ്മിറ്റ് ആയി. ഞാനും രണ്ട് മക്കളും, മൂന്ന് മക്കളും.
ശോ പ്ലാറ്റലീറ്സ് വല്ലതോ കയറ്റിയോ പ്ലേറ്റ് ലെസ് കയറ്റിയായിരുന്നോ? ചിലർക്ക് അങ്ങനെ ഒരു ഒന്നും ചെയ്ത ആ
അവര് പിന്നെ ക്ലൂക്കൂസ് ഇങ്ങനെ കേയറുന്നുണ്ട് ഇടക്ക് ഇടക്ക് ക്ലൂക്കൂസ് ഇങ്ങനെ കയറ്റി കയറ്റി
ആഹ് ആ ചിലര് പറയും ആ പിന്നെ ഡെങ്കിപ്പനിക്ക് അല്ലെങ്കിലും നമുക്കിപ്പ ഈ പനിയൊക്കെ ഉള്ള സമയത്തേ ഒരു ഒറ്റമൂലി പോലെ പറയാം നമ്മുടെ ഈ ഓമയ്ക്കായടെ ചെറിയ തളിരുണ്ടല്ലോ
ആ അത് അത് ആ അങ്ങനെ തന്നെ ആ ഇണ്ട് ഞാന് ഡോക്ടറെ കാണിച്ചു പ്രൈവറ്റിൽ തന്നെ കാണിച്ചു.
ആ അല്ല ഇപ്പ നമ്മൾ അല്ലാതെ കുടിച്ചാലും നല്ലതാ ഇപ്പ നമ്മളിപ്പം പനി വന്നിട്ട് കുടിക്കണന്നൊന്നു ഇല്ല. ഇടയ്ക്കൊക്കെ ഇതൊന്ന് അരിച്ചൊക്കെ ഒരു കഴിക്കുന്നതൊക്കെ എപ്പോഴും നല്ലതാ ആയുർവേദം പറയുന്നത് അതാ. ആയുർവേദം പറയുന്നത് നിങ്ങള് മരുന്ന് ഓ അസുഖം വന്നിട്ടല്ല കഴിക്കേണ്ടത്. അസുഖം വരുന്നതിന് മുമ്പാണ് നിങ്ങള് നിങ്ങളുടെ ബോഡിയെ കെയർ ചെയ്യണ്ടത് നിങ്ങളുടെ ശരീരത്തെ കെയർ എയ്യേണ്ടത്.
അപ്പൊ ഞാൻ വരുമ്പോ തന്നെ എന്തേത് അത് നുള്ളിങ്ങാണ്ട് അയിന്റെ ഇവട് ത്തന്നെ ഇണ്ട്. നുള്ളി അയിന്റെ നീരൊക്കെ കുടിച്ച് കുറെ പൗത്തത് ഉണ്ടായിന്ന് അതൊക്കെ നിന്ന്ങ്ങാണ്ട് പിന്നെ അടിമി റ്റായി ക്കാൻ പോയത് അഡ്മിറ്റായി ആയി പിന്നെ അവിടുന്ന് ഇന്നലെന്റ്റെ ത്തി വന്ന് നിക്കാൻ വേണ്ടി വന്നപ്പോ അവള് വരുമ്പോര് വല്യോര് ഒരു രണ്ട് ലിറ്ററിന്റെ സെവൻ അപ്പ്‌ കുപ്പില് അത് ജ്യൂസ്‌ അടിച്ചു കൊണ്ടൊന്നു കുടിച് കുടിച് കുടിച് ചാർത്തി കു ചർ
ആഹഹഹ ആഹ ഹ. ആ അങ്ങനെ അധികമായാൽ കൊള്ളത്തില്ല അധികമായാൽ അമൃതം വെഷോന്ന് പറയത്തില്ലേ ഒത്തിരി കുഴിച്ച ല ഇപ്പ ഇപ്പൊ പനിയൊക്കെ ആയപ്പോ ഇത് നല്ലതാ നമ്മുടെ അങ്ങനെ ബ്ലഡ്‌ നൊക്കെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ. മാതള നാരങ്ങ മേടിച്ചു കഴിക് നല്ലതാ അത് ക ന്റെ എവിടെ വെളിയില എവിടെലും ആണോ? ആഹ അ അല്ല ഞാൻ പറഞ്ഞ മാതള നാരങ്ങ നല്ലത് ഇപ്പൊ ഈ ഇങ്ങനെയൊക്കെ വന്നത കൊണ്ട് ഇപ്പൊ ഇര് പനി വരുമ്പം നമുക്ക് എന്താണേലും ഒരു ബലശയം വരുല്ലോ അതിന് നല്ലതാ പിന്നെ മുന്തി ന്തിരിങ്ങ നല്ലാന്ന് പറയും നമ്മുടെ കറുത്ത മുന്തിരിങ്ങ ഉണ്ടല്ലോ കറുത്ത മുന്തിരിങ്ങും നല്ലതാ നമ്മുടെ കിസ്മിസും നല്ലതാ.
ഉംഉം.
ഏറ്റവും നല്ലതാ കേട്ടോ കിസ്സ് മിസ് നമുക്ക് ഓ. നമ്മുടെ ഈ വെള്ള മുന്തിരി രിങ്ങാണ്ടല്ലേ നമ്മള് ബിരിയാണിക്കകത്തി ഇടുന്നേ. കിസ്മിസ് ഞാൻ അത് നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റുകൾ കിട്ടുവല്ലോ ഏറ്റോം രസിൻസ് പറയും അത് നമ്മള് ഈ തലേദിവസം ഒന്ന ഇച്ചിരി നന്നായി എന്തോ.
കിവി . കിവിന്നർഞ്ഞ അതെല്ല ഈ പനിക്ക് കിവി. വ്യാണ് നല്ലതന് പറഞ്ഞിട്ട് കിവി കൊട്ന്ന് തിന്നിര്ന്ന്.
ആഹ് അല്ല ഞാനിപ്പ ഈ ബ്ലഡ്ന്നും ഇല്ലന്ന് പറഞ്ഞോണ്ടാ പ ബ്ലഡിന്റെ ഒക്കെ നമുക്ക് റിക്കവറി ചെയ്യാൻ നല്ലതാണ്. ആ് ഈന്തപ്പഴം നിങ്ങളൊക്കെ നന്നായിട്ട് ഈന്തപ്പഴൊക്കെ കഴിക്കുന്ന അങ്ങ ഈന്തപ്പഴ നല്ലതല്ലേ? എല്ലാം കഴിക്കും പക്ഷെ നമ്മളെല്ലാം പറയും നമ്മള് ഈ സ്ത്രീകള് കഴിക്കത്തില്ല എല്ലാം വലോർക്കും കൊട്ത്തോണ്ടിരി നമ്മള് നമ്മള് ആരേലൊക്കെ കഴിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മള് സെ നമ്മള് നോക്കത്തില്ല നമ്മുടെ കാര്യം.
ഉ ഇത്തപ്പയം ഇപ്പൊ ഇപ്പോളും കൊടുന്ന്ഏരും അവര് വന്ക്ണ് മാപ്പളൈ. അപ്പപ്പോളും വന്നപ്പോ ആ ജൂസ അള്ള ജ്യൂസ് ഒരീസം ഞാൻ ഞങ്ങൾ ജ്യൂസ് അടിച്ചു ജ്യൂസ് അടിച്ചിട്ട് മക
ആ് പാല് പാല് വേണം പാല് നമ്മുടെ ഒരു. ഇതുണ്ടല്ലോ റോ ബസ്റ്റാപ്പഴം നിങ്ങളുടെ ആ ഭാഗത്തൊക്കെ എന്താ പറയുന്നെന്ന് എനിക്കറിയില്ല.
റോബസ്റ്റ്ന്നേണ്.
ആഹ അതും കൂടെ അടിച്ച് അതും നമുക്ക് ഇഷ്ടമുള്ള എന്തേലൊക്കെ ഇട്ടങ്ങടിക്കണം. നല്ലത നല്ല ടേസ്റ്റ. പക്ഷെ അത് കഴിക്കുനോർക്കൊക്കെ ഇഷ്ട്ടാ പാല് വേണം പാല് ഇല്ലങ്കികൊള്ളത്തില്ല. പാൽ ഇട്ട് അടിച്ചാലെ എല്ലാം കൊള്ളത്തുള്ളൂ ചിരി ഏലക്കായിം. ഉം അല്ലേ ഇച്ചിരി ഏലക്കായിം കൂടടണംഅത് ഇട്ട് കഴിഞ്ഞാൽ നല്ലത.
പിന്നെ പൊടിച്ചന്റെ ശേഷം പിന്നെ ഞമ്മുക്ക് പിസ്തെ പിന്നെ ബദാമൊ ക്കെ പൊട കുടിച്ചിട്ടങ്ങാണ്ട് അങ്ങനെ ഉണ്ടാക്കി കുടിച്ചിട്ട് മത്താവും അമ്മള്.
ഉം ഹും ഹും ആ എന്തായാലും ആ മധുരം കൂടുതല മധുരം ഒത്തിരി ഇടലന്നെ ഉള്ളൂ. അതിനകത്തൊക്കെ. എല്ലാം നമ്മള് എല്ലാം ഹെൽത്തി ഫുഡ് എപ്പോഴും നല്ലതാ ഹെൽത്തി ഇതൊന്നും വേണ്ട. നമ്മൾ കഴിക്കുന്ന പച്ചക്കറിയൊക്കെ നല്ലതായിട്ട് ചീര ചീര ഇഷ്ടമുള്ളവർക്കാണെ ചീര ഏറ്റവും നല്ല സാ.
ചീരൊക്ക ഉണ്ടാക്കി ഞാൻ തന്നെ കൂട്ടണം അതാണ് ആകള്ള മടി ഉണ്ടാക്കാനും മടിയാണ്.
അ നമ്മുക്ക് വേണ്ടിത് മാത്രം കഴിച്ചോണം. കാര്യം നമ്മൾ ഈ മറ്റുള്ളവരെ കൂടെ ഒത്തിരി കെയർയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ.
ഉ അല്ല ഞമ്മള് ഞാന് കുട്ടികൾ മാത്രം ള്ളൂ കുട്ടികള് തിന്നേ ഇല്ലല്ലോ?
ഉം അവർക്ക് വേണ്ടെങ്കിലും നമ്മള് കൊറച്ച ഇപ്പൊ കൊറച്ച ഉണ്ടാക്കിയാൽ മതി നമുക്ക് ചീര. നല്ലതാ ചീര ഏറ്റവും നല്ല സാധനം പിടിക്കുന്ന ആൾക്കാർക്ക് പക്ഷെ ഈ ചെറിയ ഈ. പൈൽസിന്റെ പ്രശ്നോള്ളർക്ക് ചീര കൊള്ളത്തില്ലന്ന് പറയുന്നേക്കാം. അത് അവർക്ക് ആ ചിലർക്ക് പിടിക്കത്തില്ല ച ആഹ ആന്ന് പക്ഷെ ഓരോ ശരീരത്തിനും ഓരോ ഇ. ഇല്ലേ ചിലർക്ക് പിടിക്കത്തില്ല ചീര. ചീര ചിലർക്ക് മോശനൊക്കെ ഇതാവും അതിനകത്ത് ഫൈബർ കൂടുതൽ ഉണ്ട്ന്ന് പറഞ്ഞാലും ചിലർക്ക് പ്രശ്നങ്ങൾ വരന്നാ പറയുന്നേ ഓരോ ബോഡിക്കും ഓരോ രീതിയിലാണോ റിയാക്ട് ചെയ്യുന്നേ ഓരോന്നും നമുക്കിപ്പോ എനിക്ക് പിടിക്കുന്നത് തനിക്ക് പിടിക്ക. ക്കണമെന്നില്ല.
അത് ശെരിയാണ്.
ആണോ അങ്ങനെണ്ട് ഇപ്പം ചിലർക്ക ഇപ്പം ഒരു സാധനം പിടിക്ക. ടിക്ക്ണന്നാ ചിലർക്ക് അത് പിടിക്കണന്നില്ല പ്പ ഞാൻ എനികെപ്പൊ ഞാൻ പറയും. ഇപ്പൊ ബദാം എനിക്ക് ബദാം ഒന്നും പിടിക്കത്തില്ല അങ്ങനെ എനിക്ക് നട്ട്സ് ഓക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എനി. എനിക്കങ്ങനെ വയറിനു പിടിക്കത്തില്ല. അപ്പൊ അത് കണ്ട്നിക്ക അതുപോലെ ചിലർ പറയല് ചക്ക എനിക്ക് ചക്ക അങ്ങനെ പിടിക്കത്തില്ല പക്ഷെ ചെർ ചക്ക എന്തോ നല്ലായിട്ടാ എന്തെല്ലാം ഉണ്ട.
അല്ലല്ല ആ ചക്ക കൂടുതൽ പറ്റൂല. കൂടിയാ പിന്നെ എല്ലതോ.
ആ അങ്ങനെ അതുപോലെ ഏത്തക്ക എല്ലാം എന്നാ ഇതിനൊന്നും ഒരു പ്രശ്നംല്ല. ല്ലത്തവരുണ്ട് കേട്ടോ അതൊക്കെ ഒരു ഭാഗ്യവാന്മാരെ അവരൊക്കെ. ഞാൻ നോക്കയിട്ട് ഇതിനകത്ത് യാതൊരു പ്രശ്നോ പ്രശനമില്ലാത്ത ആൾക്കാരുണ്ട് അതൊക്കെ എന്ത് നല്ലതക്കെയങ്ങനെയങ്കില് പിന്നെ രാവിലെ എന്തോ ആയി.
ചിക്കൻകറി അയിക്ക്ണ്.
ഉം കുഞ്ഞുങ്ങളൊക്കെ അവര് വിട്ടില്ലയോ?
ഇല്ലന്ന് നാറ ഇല്ലന്ന് അവര് രണ്ടും കൂടി
അല്ല പള്ളിയില ഇല്ലേ പള്ളിയില സണ്ട സ്കൂള് പോലുള്ളത്ല്ലേ നമുക്ക് സണ്ടസ്കൂ സ്കൂളെന്ന് പറയാ നിങ്ങൾക്ക് മദ്രസ ഇല്ലെ
ഇല്ല പ്രൈവറ്റ് സ്കൂളാണ് അവര് അപ്പൊ രണ്ടും കൂടിയാണ് മദ്രസ്ന്ന്
ഓ രണ്ടും കൂടെ ഉണ്ട് ആഹ അപ്പൊ അങ്ങനെ അങ്ങ് പോവും.
ആ അപ്പ ര ആ ശനി ഞായറ ഒരുത്തിരെ സ്കൂൾ ഇല്ല രണ്ടും കൂടി ഒരു ഒരുമിച്ചാണ് പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ് രണ്ടും മദ്രസ്ത്ത് ഒരാള് ഏഴ്‌ല് ഒരാള് ആറില് ഒരാള് ഒന്നില്
ഉം പഠിച്ചോളു
ആൽ മൂത്ത തീരെ പോവാ പഠിക്കൂല.
ഉം ആൺകുട്ടിയാണോ പെൺകുട്ടിയോ ആ അതാ പിരിവട്ടായിരിക്കും. ആ പിള്ളാരോട് പറഞ്ഞു കഴിഞ്ഞാ പഠിക്കാനിരുന്നഴിഞ്ഞാ അവന്മാരിരിക്കത്തില്ല അതല്ലോ.
അവർക്ക് ഫോണാണ് കൊടുത്തോളൂ-
ആ ഫോൺ കൊടുക്കല്ലേ യ്യോ ഞാനിപ്പോ എന്റെ ഫ്രണ്ടിനോട് പറയുണ് ഫോൺ വന്നാണ് ഈ കോവിഡ് കഴിഞ്ഞ പിന്നെ പിള്ളേരല്ലേ ഈ ഈ പരുവായി പോയത് അല്ലേ കുറച്ച് ബോധം വേണം പിള്ളേർക്കല്ല ലൊ. ഉപയോ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാകത്തില്ല കൊച്ചുങ്ങളല്ലേ അവർക്ക്ന്താ മനസ്സിലാകാന്?
അത് കിട്ടില്ലന്നുണ്ടുണ്ടെങ്കിൽ പി പിന്നെ മുണ്ടുംല്ല പറില്ല ചെയ്യൂല്ല അങ്ങനെയിട്ട് കുട്ടികള് കൊടുത്തില്ലെങ്കില് പ്പതാ അയ് ലപ്പുറ
എന്നാ ശരിയടാ അതാണ്ടാ എനകൊരു കോൾ വരുന്നുണ്ടോ ഓക്കെടാ ന്നാ ഓക്കെ